ഹലോ
ഹലോ
ആ
എന്തൊക്കെ
എന്ത് വിശേഷം സുഖായി ഇരിക്കുന്നു
ആ അവിടെ എന്തേലും പാട്ട് എന്തേലും ഉണ്ടോ ഇതിലൊരു പാട്ടൊക്കെ പോലെ കേൾക്കുന്നു കേൾക്കുന്നുണ്ട്
പാട്ടോ
ടീവി എന്തേലും ഇട്ടാണോ
ആ മോനെ ഫോൺ ഓൺ ആക്കിയതാരുന്നു
സൗണ്ട് കൊണ്ട് ഒരു എന്തൊക്കെയോ ഒരു ഇതുണ്ട് ആ
ഒരു മിനിറ്റ്
ആ
ഇപ്പൊ ഓക്കേ അല്ലെ
ഇപ്പോ കുറച്ചു ഓക്കേ ആയിക്കണ് പിന്നെ എന്തെക്കെ എന്തൊക്കെ വാർത്തമാനങ്ങളൊക്കെ
ഒ സുഖായിരിക്കുന്നു ഇന്ന് പിള്ളേര് ഇന്ന് ഇല്ലാത്ത കൊണ്ട് ചായ കുടിച്ചില്ല ചായ കുടിക്കണം ചായ ഇണ്ടാക്കി വെച്ചിട്ടേ ഉള്ളു ചായ കുടിച്ചോ ഇല്ലില്ല ചായനോട് വലിയ ഇഷ്ട്ടം ഒന്നുംമില്ല, രാവിലെ ഇങ്ങനെ കുടിക്കും അഡ്ജസ്റ്റ് ചെയ്യാം അതെ
മ്
മഴയുണ്ടായിരുന്നോ അന്ന് അങ്ങോട്ട്
ഇന്ന് മഴയൊന്നും
നല്ല വെയിലാ മ്മ് അതെ
ആ ന്നല്ലേ വെയ്ലുണ്ടായിന്നു ഇപ്പോ രണ്ടുസം മുന്നേ അങ്ങോട്ടേക്ക് നല്ല കുറച്ചൊക്കെ മഴ ഉണ്ടയിനു
ആ
മ്
പണിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുവാണോ
ഇപ്പോ ഫ്രീയാ ആയിട്ട് രു തോന്നും ഇല്ലെനി അമ്മൾക്ക് എന്തേലും വേണേല് അമ്മള് ശ്രെമിക്കണ്ടേ
അതെ അതെ ആ അത് ശെരിയാ നമ്മള് എപ്പോഴും ഫ്രീ ആയിരിക്കണേ
പിന്നെ രാ തൃക്കൊക്കെ ഫുഡ്‌ ഉണ്ടാക്കിയോ
ഡ് വെച്ചത് ഇരിപ്പുണ്ട് വേറൊന്നുവെയ്ക്കണോന്നില്ല പിന്നെ അപ്പോഴ്തേനും മാണെങ്കിൽ വല്ല മൊട്ടപൊരിച്ചതോ പിള്ളേര്ക്ക് പിന്നെ അതൊക്കെയാണല്ലോ ഇഷ് സോയബോള് വറുത്തത് അങ്ങനെന്തേലുമൊക്കെ ഇണ്ടാക്കും ചെറുതായിട്ട്
ആ
അവടെയോ രാത്രിക്കേക്ക് ഫുഡ്‌ ആയോ
രാത്രിക്ക് ഫുഡ്‌ ഒന്നും ആക്കിട്ടില്ല വെക്കേ ആ ചോറ് വേറെ വെക്കും
വെയ്ക്കുലെ എല്ലാവരും ഉണ്ടോ വീ ല്ലെ
ഏഹ് വീട്ടിലെല്ലാരുണ്ട്.
അ ആ
മ്
പിന്നെന്താ ചായക്കെന്താ സ്പെഷ്യല്
സ്പെഷ്യല് ഒന്നുല്ല
സ്പെഷ്യലൊന്നു ഇല്ല സാധാ ബേക്കറി ഐറ്റംസൊക്കെ ആണ്
സ്പെഷ്യലൊന്നുണ്ടാക്കീട്ടില്ല
അതേ ഉം ഇവിടെ അതെ
ഉം
ആഹ് ഹാ
പിന്നെ വീട്ടിലാ ആൾക്കാരെക്കെണ്ടോ
ഞാനും ഹസ്ബൻഡും മു രണ്ട് മക്കളും ആ മു സ്വന്തം വിടവുല്ലേ അല്ല ഞങ്ങളിവിടെ വാടകയ്ക്കാ താമസിക്കണേ
ഏഹ്
ഏ ഉം ഹും അതോസ്
അല്ലൽ ല്ല
പിന്നെന്താ ചായൊക്കെ വെച്ചോ
ആഹ് കേ ചോറിന് മട്ടൻ കറിയേന്നു
ആഹ്
ഉം
ഇവിടെ ഇന്നലേയിരുന്നു മത്തൻ കറി ഉം
പിന്നേ
ഉം ഇന്ന് ഇന്നവധിയായത് തു കൊണ്ട് അതേ
ഉം ഏഹ്
പിള്ളാരില്ലേ അവടെ
ആൺ ണ്ടെ
ആഹ്
പിന്നേ പണ്ടൊക്കേനീലെ സ്കൂളുതൊക്കെ ഒരു വിത്യാസം ഇപ്പൊ ഞമ്മളൊക്കെ സ്കൂള് പോയീനന്നൊക്കെരു
അതെ അതൊ ക്കര് രസം
ഇന്നത്തെ ആ ഈ പണ്ടൊ ക്കെന്നെ ഞമ്മക്കൊരു സൗകര്യായല്ലൊ ഇ ഇപ്പത്തെ കുട്ട്യാക്കൊക്കെ എന്ത് പഠിക്കാനർഞ്ഞാല് എന്തെല്ലാം സൗകര്യങ്ങളാ സൗകര്യം മൊബൈലൊക്കെ വാട്സപ്പും തും ഒ
അതെ ക്കെ
ഞമ്മള്ർഞ്ഞാ ആ ബുക്ക്ത്തെ നോക്കിക്കാണ്ട് ഇള്ളെണ്ടാവും പത്രക്കൂടി കാണാൻ കിട്ടേല്ല അങ്ങൻത്തൊരു തേയ്രുന്നു
ഉം ഇപ്പാരാ അങ്ങനെയൊക്കെ അനുഭവിക്ക്ന്നെ ഇപ്പല്ലാവർക്കും സൗകര്യങ്ങള് ഇള്ളവരാ
ആ ഇപ്പൊക്കെ ഈ വീട്ട്ന്നന്നെ ഒരാ
ഇപ്പം തന്നെ ഒരാള് എത്രായി ക്ക് അതെ ഹലോ
ഫോണ്
കോളേജുട്ട്യള്
ഉം വണ്ടി സൗകര്യം കൂടി ഇല്ലായിരുന്നല്ലോ അന്നൊന്നും നമ്മള് ര് നടന്ന് പോണൊരു തെല്ലയ്രുന്നോ ഹാ ഇപ്പളത്തെ കുട്ട്യൾ നടക്ക
അതെ വണ്ടിക്കേ വരുള്ളൂ ഹും
ക്കെ കേറുള്ളൂ പറഞ്ഞയ്ക്കൂല്ലാ വണ്ടിക്കെല്ലാതെ ആര്
ത്ത കാലതാണ് അന്ന് നമുക്ക് പേടിക്കാനില്ല.
അന്നൊക്കെ ലാ ന്നാലും പ്പം എത്ര ദൂരം പിന്നെ ഹൈസ്കൂളൊക്കെ കുറേ ദൂരത്തെല്ലെയ്ക്കാരം എം
ത്ത് വിടാൻ സത്യം പറഞ്ഞാ പേടിയിലാ
പേടിയ്നി അന്ന് ഒരു പേടില്ലേര്ന്നു അന്ന് അങ്ങനെ വിടും ചെയ്യും
അന്ന് ഇത്രേം പ്രശ്ണം ഒന്നും ഇല്ല ന്ന് ത് ഇന്നല്ലെ കഞ്ചാവും തൊക്കെ കൂടുതലും. ഉപയോഗി
അ പിന്നെ അന്നൊക്കെ നമ്മളെ പച്ചക്കറികള് ഇതൊക്കെ വീട്ട്തന്നെഅല്ലെന്യോ
അതെ
പൂള അങ്ങൻത്തെ സൗകര്യങ്ങള് എലകറികളും എല്ലം നമ്മളേ വീട്ടില് പക്കെ തൗണെര്യായാ ഒക്കെ മരങ്ങള് തൃശൊലൊക്കെ മുർച്ച് മാറ്റി ഒക്കേ വീടൊക്കെ
അതെ
മാറ്റങ്ങളാണെല്ലാം
തിന്നെ
പിന്നിന്നാ
ചായ് ചായക്ക് സ്പെഷ്യല് തൊകെ ണ്ടാക്കാരൂപണ്ടോ ഉം ചക്ക് ക്കക്കെ കിട്ടാറുണ്ടോ ആ അ ആ ആണോ ഞങ്ങക്ക് ഞങ്ങക്ക് ഇവിടൊന്നുല്ല പക്ഷെ തൊട്ട് താഴത്തെ വീട്ടില് ഇഷ്ട്ടം പോലെണ്ട് ആ നമുക്ക് പ്പാണെങ്കിലും ൻക്കവ്ന്നെടുക്ക ഉം
പിന്നേ ഓണെക്കെആയിലെ
അതെ ൻപ്പം അട്ത്തെ ഓണം അതെ എത്ര കിട്ടുന്ന ആ അതെയോ
അ റ്യേബ്യൻ മളൊക്കെ ഇല്ലേന്യോ അയ്ക്ക്ക്കെ പോയിട്ട്
സനങ്ങളൊക്കെ വാങ്ങാൻ പെരും തെര്ക്ക് ആ ആ
നല്ല ആതായേനി നോട്ട്ക്കൊക്കെ നല്ല ആതായേനി സ്കൂൾ തൊറ്ക്ക്ണെ കാലത്
ഓഅതെ
ഉം ഫ്രീയൊക്കെ ഒന്നിന് ഒന്ന്ട്താല് ഫ്രീയൊക്കെ അക്ഷേ എല്ലാ സാനങ്ങളുണ്ടായീനി ബാഗ് കൊട അങ്ങൻതെ എല്ലാ സാനങ്ങളുംണ്ട്
അ ആ ആ അതെ അവിടന്നാണോ പിള്ളേർക്കെടുതെ
ആ നോട്ട് ബുക്ക്‌ കളൊക്കെ അവിടെ ന്നന്നെ വാങ്ങി
ആഹ്
ഉം
ആഹ് അടുത്താ ഉം
ഞങ്ങൾക്കിവിടെ അടുത്തൊന്നും ഇല്ല മൂന്ന് കിലോമീറ്റർ അപ്പുറം പോണം ഹൈ സ്കൂൾ അതിലപ്പുറം പോണം
അതെയോ
ഉം
ഹോ ഹോ അപ്പോം ങ്ങനെ വണ്ടിക്ക് വിടോ
ആ വണ്ടിക്ക് പോക
ആഹ്
ഉം
എത്ര ഫീസൊക്കെ ഒത്തിരി വേണോ വണ്ടി ഫീസ് വണ്ടി ഫീസൊക്കെ ഉണ്ട്. അഞ്ഞൂറിന്റെ അടുത്തൊക്കെ ണ്ട് ആ അധെല്ലേ ഫീസകണ്ട് എല്ലോടിം ണ്ട് ഫീസ് കൂടുതൽ എല്ലോടിം
ഉം പിന്നെ നിങ്ങൾ യാത്ര ക്കെ പോകാറുണ്ടോ പുറത്തു നിന്ന് ഫുഡ്യൊക്കെ കഴിക്കാറുണ്ടോ
ഓ ഇണ്ട് ഉം വീട്ടിൽ ഹുസ്ബൻഡ് ആണ് അതിന്റെ ഒക്കെ ആൾ പുള്ളി ആദ്യം ബിരിയാണി അങ്ങനെ ഉള്ള ഐറ്റം ക്കെ പുള്ളി ണ്ടാക്കും പാർസൽ മേടിക്കും അങ്ങനെ ഏഹ് പുറത്തിക്ക് പോകുമ്പോ പുറത്തിന്ന് ഫുഡ്‌ കഴിക്കും പിന്നെ എന്തെലൊക്കെ സൺ‌ഡേ കളിലൊക്കെ ചേട്ടനും കൂടി ള്ളപ്പോൾ ബിരിയാണി മിക്കതും വീട്ടിൽ ണ്ടാക്കും പുള്ളിക്ക് ഉം പുള്ളിക്ക് പുറത്ത് ന്ന് മേടിക്കുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിൽ ന്ന് ആളെന്നെ സ്വയം കുക്ക് ചെയ്യുന്നതാ
അതാണ് നല്ലത് ഓൽ എന്തെങ്കിലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കണേലരെ നമ്മൾ വീട്ടിൽ സാധനം വാങ്ങി ഉപയോകിക്കുന്ന ഭക്ഷണം നമുക്ക് ഏറ്റവും നല്ലതാ
അപ്പോ അങ്ങനെ ണ്ടാക്കും
ഏത് സാധന ഇഞ് പ്പൊ എണ്ണ ക്കടികളായാലും ഓൽ എന്നെങ്കിലും ഒക്കെ പൊരിച്ച എണ്ണയിൽ പൊരിച്ചു തരല്ലേ
ആ അതെ അങ്ങനെക്കെ അതോണ്ട് നമ്മടെ ആരോഗ്യം നമ്മള് ഒക്ക് ആഹ് ഉം പിന്നെ ഇവിടേം അങ്ങനെത്തന്നെ ഒക്കെ ഇതാക്കല് തന്നേണ് അതേല്ലേ. വാങ്ങലില്ല എത്ത് ബിരിയാണിയെ ണ്ടാക്കോ ആഹ് ബിരിയാണിക്ക ഇണ്ടാക്കല് തന്നേണ് ആഹാ അതന്നെ നല്ലത്. ഓ ഇം യാത്ര ഒക്കെ ചെയ്യാറുണ്ടോ? ആ യാത്രയൊക്കെവല്ലാതെ ചെയ്യാലൊന്നു ഇല്ല. എപ്പളെങ്കിലും ഒക്കെ ചെയ്യലൊള്ളൂ ആഹ് ആഹ്
വല്ലാതെ പോവലൊന്നു ഇല്ല ഇം
വീട്ടില് പിന്നെ കൃഷി ഒക്കെയെണ്ടോ? വീട്ടില് ഇല്ലടാ ഞങ്ങളിപ്പ ഇവിടേക്ക് താമസം മാറീട്ട് അധികം ആയിട്ടില്ല. ഇവിടേക്ക കുറച്ചൊന്ന് എന്താറിയാ നറയെ പുല്ലക്കായിട്ട് ഇരിക്കാ ഇഞ്ഞതൊക്കെ വൃത്തി ആക്കിട്ട് എനിക്ക് കുറച്ചു പച്ചക്കറിയൊക്കെ നടനംന്നെണ്ട്. ഓ മ് അയിമ്മക്ക് താല്പര്യല്ല ന്നാ ഞാൻ വെക്കാട്ടോ ആ ഒക്കെ